ആ കേക്ക്ണ്ട് നിങ്ങള് ഫോണിന് അടുത്തോട്ട് വരൂട്ടോ വിട്ട ആ അപ്പൊ കേൾക്കാൻ പറ്റും.
അപ്പൊ കേൾക്കാണ്ട്.
ആഹ് ആഹ് പറഞ്ഞോളൂ.
ഉം നിട്ട് എന്തൊക്കെ സുഖാണ് അവിടെല്ലാർക്കും
ആ സുഖം മഴ രാവിലെ ഏണീറ്റപ്പളെ മഴ
ആഹ് പുറത്തിറങ്ങാൻ കയിണ്ടാവില്ലല്ലെ
ആഹ്
ഉം പിന്നെ
ചായ പരിവാടിക്കെ കഴിഞ്ഞോ ചായ പരിവാടിക്കെ കഴിഞ്ഞോ
ആഹ് ആഹ് രാവിലെ കഴിഞ്ഞോണ്ടിരിക്കുന്നു.
ഉം
ഞാൻ കഴിച്ചില്ല കഴിക്കാൻ പോകുന്നു.
ഉം
പിന്നേ എന്തോ ഒണ്ടാക്കി രാവിലെ
ഞാന് ഇവിടെ ഓട്ടട ഇണ്ടാക്കാൻ വേണ്ടിട്ട് എറച്ചി വെച്ചിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടില്ല
ആഹ് ആഹ് അത് ശരി രാവിലെ സ്കൂളിലെ പോന്നാരൊന്നും ഇല്യോ
ആഹ് സ്കൂൾ പോണ് ഒരു കുട്ടിയുണ്ട്, എനക്ക് ഇന്ന് സ്കൂളില്ല.
ആഹ് അത് ശരി, ആരൊക്കെ ഉണ്ടോ അവിടെ?
ഞാനും എന്റെ ഹുസ്ബൻഡും മോനും തന്നെ ഉള്ളു.
ആഹ് മൂന്ന് പേരെയുള്ളൂ.
ഉം
ഉം അപ്പൊ പിന്നെ. ആഹ് ഇപ്പൊ വീട്ടിൽ രണ്ട് മക്കളുണ്ട്, അവർക്കുള്ള. വൈഫുണ്ട് കുട്ടികളുണ്ട്. പിള്ളേരൊക്കെ സ്കൂളിൽ പോയി.
ആഹ്
ആഹ് പിന്നെ ഉം കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടോ
അല്ല ഇവടെ ഞങ്ങള് ഉം
ഒന്നും ചെയ്യുന്നില്ലേ
ഇല്യ ഞങ്ങക്ക് ഐന്പറ്റ്യാരു ചുറ്റുപാടല്ല ഫ്ളാറ്റില നിക്ക്ണേ
ആഹ് ശരി ഞാൻ ഇവിടെ ഇച്ചിരി കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. വാഴാ വാഴ മരച്ചീനി പിന്നെ തക്കാളീ
ആഹ്
പച്ചമുളവ് പച്ചമുളക് ത ഇവിടെ നമ്മള് നട്ട പച്ചക്കറി കിട്ടുന്ന ഇടം ഉണ്ട്, നല്ല നല്ല മണമുള്ള.
ആഹ്
അതുണ്ട് കാന്താരിയുണ്ട്, പിന്നെ ചീര, കറിവേപ്പില.
ആഹ് തക്കാളിയൊക്കെ ഉണ്ടാക്കുവോ എല്ലാം. വീട്ടിലോട്ടുള്ള പച്ചക്കറിയൊക്കെ ഉണ്ടോ, ഉം.
പിന്നെ കിട്ടും ആഹ് പടവലം.
ആഹ് പയറുയൊക്കെ ഉണ്ടാക്കാറുണ്ടോ?
ആഹ്
പിന്നെ അതുപോലെ അല്ലറ ചില്ലറൊക്കെ ഉണ്ട് പേര് പർഞ്ഞാ ഒത്തിരി ഉണ്ട് പിന്നെ അതൊ എന്ത ചെലതിന്റൊന്നും പേര് പോലും അറിയത്തില്ല ഉം പിന്നെ ചെലതൊക്കെ കൊണ്ട് നടുമ്പഴേ അതങ്ങ് പട്ട് പോവുവ പിന്നെ പിടിക്കത്തില്ല
ആഹ്
കുറേ ഒക്കെ എന്നാലും നല്ല വെളവൊന്നും കിട്ടത്തില്ല എന്നാലും നമുക്ക് അത്യാവശ്യൊക്കെ പറിക്കാ
ഉം
ആഹ് അതെ പിന്നെപ്പ നല്ല ചോറ് കൊണ്ടോന്നോണ്ട് ഒരെല വെട്ടാൻ വേറെങ്ങും പോണ്ട വീട്ടീന്നന്നെ ഇപ്പം മോനാണെങ്കി എന്നും ചോറ് കൊണ്ടോണം അപ്പൊ എന്നും വീട്ടീന്നന്നെ എല വെട്ടുന്നത്
ആഹ് എലേലെന്നെ കൊണ്ടോവാ
ആഹ് ഏലേലാ കൊണ്ടോവാ ഡെയിലി എല വെട്ടും
ആഹ്
ഞാൻ പറിയും ഞാൻ നട്ടിട്ട് അവ്ട്ന്ന് നീ വെട്ടിക്കൊണ്ട് പോന്നല്ലോന്ന്
ആഹ്
ഏഹ് കൊറേ ഒക്കെ ആവുമ്പഴത്തേക്ക് പിരിച്ച് പിരിച്ച് നടും അങ്ങനെ പൊരയിടം മൊത്തം വാഴെ
ആഹ്
അങ്ങനെ അതുകൊണ്ട് ഇപ്പോ പൊറത്തെങ്ങും പോയി വെട്ടണ്ടല്ലോ അല്ലെങ്കി നമ്മളൊരെല വെട്ടാ ആഹ് വേറൊരാ ആഹ് വേറൊര് പൊരയിടത്തി പോണ്ടേ എറങ്ങേറ് ആഹ് അതോണ്ട് പിന്നെ ഇപ്പ അതുപോലന്ന അവര് തോരനായാലും ഒരു ന്തിനായാലും ഒര് ചക്ക വെക്കണോങ്കില് നമ്മക്കൊര് കാന്താരിക്ക് വേറെങ്ങും പോണ്ട. നമ്മള പൊരേടത്തീന്ന് പ്പോ പറിയ്ക്കാല്ലോ
ആഹ് അതെ അങ്ങന ഉണ്ടാക്കിയാ നമ്മള വശ്യത്തിന് ചുറ്റുപടുത്ത് ആന ഉണ്ടാവും
ആഹ് പഴഞ്ചോറ് തന്നെ കഴി ചെയ്യമ്പോ ഒര് മൊളക് മണമൊള്ള മൊളവ് ഓടി പോയിട്ട് തൊണ്ടുവന്ന് പൊട്ടിച്ചതിനകത്തിട്ട് വിടെ കഴിക്കാ അങ്ങനെയൊക്കെ പെട്ടെന്ന് പിന്നെ ആഹ് ചെല ദെവസങ്ങള് ഇപ്പ രാവിലെ കഴിക്കത്തില്ല പത്തൊ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പം ചെലപ്പോ എല്ലാക്കൊതി വേവിച്ചിട്ട് ഇച്ചിരി എടുത്ത് കഴിക്കും. ഇഷ്ടവാ അത് ആഹ് മോരേ പച്ചമോരേ അല്ലെങ്കി ഏതെങ്കിലും രസവാ ഒക്കെ ഒണ്ടെങ്കി കലക്കി കുടിക്കും.
ആഹ് രസ അങ്ങനെ കഴിക്കാൻ രസം ഉം
അഹ് പിന്നേം
അതുപോലെന്നെ എല്ലാം അത് അവരെ ചോറ് കൊണ്ട് പോണോരൊക്കെ പൊറത്തുന്ന് വേണ്ട ഒരു കപ്പക്ക ആയാലും ഓടി ചെന്ന് പി ച്ച് തോരൻ വെക്കാം
അ ആഹ്
പിന്നെ ചക്കയുണ്ട് ഇഷ്ടംപോലെ ചക്കയുണ്ട് ചക്ക വേണോങ്കി ചക്ക അല്ലെങ്കി പിന്നെ എന്തായലും വാഴപ്പിണ്ടി വേണോ ചേനത്തണ്ട് വേണോ എന്ത് വേണോങ്കിലും നമ്മക്ക് പെട്ടെന്ന് എടുത്ത് കൊണ്ട് വന്ന്
വെക്കാ അതക്കെ ഒണ്ട് ഏഹ്
വീട്ടില് അങ്ങനെ ഉണ്ടെങ്കിലേ സുഖാണ് നമുക്ക് എന്തേലും വേണ്ടത് ഉണ്ടാ
ആഹ് അതല്ലേ അതാ ഞാൻ പറഞ്ഞത് തെ അത് ഞാനിപ്പ പെട്ടെന്ന് ഇരിക്കുന്ന ഇരിപ്പ് പിന്നെ ഏതെല വേണമെങ്കിലും പല സൈസ് എല ഒണ്ട് അതോ വേത ന്ന് വേണോങ്കിലും പ്പിച്ച്
ത് തോരൻ വെക്കാം
എന്തക്കലുണ്ട്
പല സൈസ് എല ഇപ്പ തിന് പറയുന്ന എലാവുമ്പോ പത്തല്ന്റെ കണക്ക് ഇരിക്കുന്നേര് ചീര ഒണ്ടല്ലോ അതിന്റെ പേര് എനിക്കറിയത്തില്ല അത് പത്തല്ന്റെ എലേ കണക്കിരിക്കും അത് പിന്നെ അല്ലാതെ ഒരു കറിവേപ്പില നിന്നപ്പൊള്ളത് സിംഗപ്പൂര്ന്ന്ങ്ങണ്ടാ പറയണ് സിംഗപ്പൂര് ചീര അതെ അതൊണ്ട് പിന്നെ ചൊമന്നചീര, പച്ചച്ചീര പിന്ന കുപ്പച്ചീര എന്നൊക്കെ പറയോല്ലോ ആഹ് ആ എനോം ഒണ്ട് പിന്നെ അല്ലാതെ ഒരു ചൊമന്ന തണ്ട് പോലെ വന്നിട്ട് വട്ട്റായ പോലത്തെ എല അതിന്റെ പേരൊന്നു അത്ര അറിയത്തില്ല പക്ഷെ അതൊണ്ട്
ആഹ് അതൊക്ക എവിട്ന്ന് കിട്ടി. എവ് എവിട്ന്ന് കിട്ടി ഇതൊക്കെ
അത് അമ്മള് എവിടെയെങ്കിലും തൊഴിലൊറപ്പിന് പോകുന്ന അല്ലേയോ ഓരോ വീട്ടേളെ കാണും അത് ഉം അവിടന്നക്കെ ഇച്ചിരിച്ചെ ചോയിക്കമ്പ അവര് തരും ഈ കറിയാപ്പില ഒന്നും വീട്ടീ വെച്ചാ പിടിക്കത്തില്ല എന്നാലും പോക്ന്നട്ത്തൊക്കെ ചെല വീട്കളിലും മരം പോലെ വന്ന് ട്ട് അതിന്റെ അരി വീണ് ശരിക്ക് അങ്ങ് പൊട്ടി കിളിക്കും പ്പമ്മൾ ആഹ് അത് ഒന്ന് ചോയ്ക്കമ്പ അവര് മൂന്നാലെണ്ണോക്ക പറിച്ച് തരും അങ്ങനെയൊക്കെ വീട്ടി കൊണ്ട് വെച്ച് വീട്ടി കൊണ്ട് വെ ച്ചന്ന് വിചാരിച്ച് അത് മേലോട്ട് കിളിക്കുന്നില്ലായിരുന്ന് പിന്നെ ഞാനത് പിരിച്ച് നട്ട് പിരിച്ചു ന ഇട്ട് വ ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ ഇട്ടപ്പഴത്തേക്ക് അതൊന്ന് ഇച്ചിരി വളന്ന് വരുന്നുണ്ട്
ആഹ്- ആഹ്
അങ്ങനെ നല്ല നമക്ക് അത്യാവശ്യം അതീന്ന് പറിയ്ക്കാം
ആഹ് വീട്ടിലന്നെ പശു
ആ- ആഹ് ഒണ്ട് ഓല്ല പശു വീട്ടിയില്ല നമ്മള് ഈ പണിക്ക് പോകുമ്പം കവറിനാത് ട്ട് ആ വഴിയെല്ലാം കെടക്കുന്ന ഇച്ചിരി എടുത്തോണ്ട് വരും
ഉം
പണ്ടൊണ്ടായിരുന്ന് കന്നാലിയൊക്കെ ഒണ്ടായിരുന്ന് ഇപ്പ ഇല്ല എരുമ ഉണ്ടായിരുന്ന് ആടൊ ഒണ്ടായിരുന്ന് കോഴി ഒണ്ടായിരുന്ന് താറാവു ഒണ്ടായിരുന്ന് പശു ഇപ്പ ഒണ്ടായിരുന്ന് എല്ലാ ഒണ്ടായിരുന്ന് ഇപ്പൊ ഒന്നും ഇല്ല
ആഹ്
അന്നല്ല അന്നതിനെയൊക്കെ കുളിപ്പിക്കാം കഴിയ അതൊക്കെ ആയിരുന്നു രസം
ആഹ്
എരുമെ കുളിപ്പിപ്പ് പശൂനെ കുളിപ്പിപ്പ് ആടിനെ കുളിപ്പിപ്പ് പോച്ച അറ്ക്കാൻ പോക്കും ഓ അതൊക്കെ ആയിരുന്ന് രസം നല്ല ആയിരുന്നു അന്നൊക്കെ
ആഹ്
ചാണാം വാരക്കോം അതൊക്കെ വര്ന്ന് പിന്നെ അതൊക്കെ ഉള്ളപ്പോ പിന്നെ നമ്മുക്ക് പാലിനും മോരിനും ഒന്നും എങ്ങും പോണ്ടല്ലോ
ആഹ് എല്ലാം നമ്മള വീട്ടിലന്നെ ഉണ്ടാക്കാം
ആഹ് ഇപ്പ എല്ലാം കവറ് പാല് വേടിപ്പല്ലിയോ കവറ് പാല് കവറ് തൈര് പ അങ്ങനെയൊക്കേള്ള കാര്യങ്ങളല്ലേ ഇപ്പൊ പിന്നെ പച്ച ച്ചക്കറിയെ ഉള്ളൂ അമ്മക്ക് പൊറത്തൊന്ന് വേടിക്കേണ്ടാത്തെ
ആഹ്
മറ്റേ തെങ്ങൊണ്ടായിരുന്നു ഇപ്പൊ തെങ്ങൊന്നും ഇല്ല കേട്ടോ തെങ്ങൊക്കെ പിന്നെ മണ്ട ട്ടാ രോഗം വന്ന് പോയി
ഇപ്പ തേങ്ങ വാങ്ങിക്കാ
ആഹ് ഇപ്പ നല്ല വാഴേലും ഓരോന്ന് വാഴ ഇപ്പ ചില വാഴകൾ അങ്ങും തനിയെ ഒടിഞ്ഞ് വീഴ്ന്ന് ച അതിന്റെ എന്തോ മണ്ടേലൊക്കെ എന്തോക്കെ ആയി തനിയെ അങ്ങ് മറിയുന്ന് ആഹ്
ഉം
അങ്ങനെ പിന്നെ ഇപ്പം ചക്ക വരിക്കച്ചക്ക ഒണ്ട് മിറ്റത്ത് അത് കൊടുക്കാന്ന് വിചാരിച്ചപ്പോ അവര് വന്നത് ചെറുതായെന്നും പറഞ്ഞ് അത് വേണ്ടാന്ന് പറഞ്ഞു
ജം
ഇപ്പ പിന്നെ അത് പഴുത്ത് പഴുത്ത് പഴുത്ത് വീഴുവാ
ആ പ്ലാവൊക്കെ നല്ലോണ്ട്
ആഹ് ഏഹ്
പ്ലാവ്
പ്ലാവ് മൂന്ന് പ്ലാവൊണ്ട് അതി രണ്ടെണ്ണം കായ്ക്ക്ന്ന് ഒരെണ്ണം കായിക്കുന്നില്ല
ഉം
അത് വെറുതെ അവിടെ നമ്മടെ പരിസരത്തൊക്കെ ഇഷ്ടംപോലെ വേ പിടിച്ച് എല്ലാം കളഞ്ഞു പോവും കളയുവാ അല്ലാതെ അവിടെ ആരും വന്ന് പിന്നെ ഞങ്ങള് ഓഹ് ചക്കക്കാര് വരും കേട്ടോ ചക്കക്കാര് വന്ന് ച ക്ക എടുത്തിട്ട് നമ്മക്ക് തന്നെ അത് ഉം തരും വ വെട്ടിക്കൊടുത്താ ഒരു ചക്കയൊ ട്ടി കൊടുത്താ നാ പിന്നെ നാപ്പത് രൂപ തരും
ആഹ്
നമ്മളത് വെട്ടി അത് വറുക്കാനായിട്ട് അരിഞ്ഞു കൊടുക്കണം
ആഹ് ആഹ്
ആഹ് തൊഴിലുറപ്പില്ലാത്തപ്പോ ഞാൻ അതും ചെയ്യും ചക്ക കൊണ്ടുവന്ന് വെ ട്ടി പറിച്ച് അത് ചെറുതാട്ടരിഞ്ഞ് ഇടുമ്പോ അവര് വൈകീ ട്ട് വന്ന് വാരും ആഹ് നാലഞ്ചെണ്ണടുത്ത് ചെയ്താ നമ്മക്ക് വൈകുന്നേരാവുമ്പഴത്തേ പത്ത് ഇരുനൂറ് രൂപാ കിട്ടും വെറുതെ നി ക്ക്യുമ്പം അതൊക്കെ ചെയ്യാ പക്ഷേ ഇപ്പൊ കാല് വയ്യാ കാല്ന്റെ മുട്ട് വയ്യാ ഇരിക്കാനേ
ആഹ്
ഇപ്പഴും അവിടെയൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇപ്പ ഞാൻ വയ്യാത്തോണ്ട് വേണ്ടാന്ന് പറയും
ആഹ് വെറുതെ ഇര്ക്കുമ്പോ എന്തേലൊക്കെ ഒരു പണി അങ്ങനീല്ലേ
ആഹ് അങ്ങനെയൊക്കെ പത്ത് പൈസ അമ്മക്ക് വേടിക്കാര്ന്നെ ഇപ്പോ ഇതാ കാല് വയ്യാ ത്തോണ്ടും കാല് മുട്ട് മടങ്ങ്ന്നില്ലാട്ടൊ ആശുപത്രി ചെന്ന് എക്സ്റെടു ത്തപ്പം തേയ്മാനം തേയ്മാനം ആയോണ്ട് മു ട്ട് മടങ്ങ്ന്നില്ല അതുകൊണ്ട്പ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും ജോലി തൊ ടങ്ങിയാ ഒന്ന് മൊടന്തീട്ട് ആണെങ്കിലും പോവും ഞാൻ കാര്യം ജോലി മെനക്കെടുമ്പം കഴിഞ്ഞ ജോലി ക്ക്യവാറും ജോ ജോലിക്ക് പോവാൻ പറ്റിയില്ല അതിന്റെ വെഷമം അമ്മക്കുണ്ട് ഉം
എന്തേലൊരു പത്ത് രൂപ കിട്ടണത് ഒഴിവാക്കണ്ടല്ലോല്ലേ
പ്പല്ല്യേ അങ്ങനൊരു വഴിയിലല്ലേ നമ്മക്കത് കിട്ടൂ അല്ലാതെ പിന്നെ വേറൊരു പണിക്ക് നമ്മക്ക് പോവാനൊക്കത്തു ഇല്ലല്ലോ അതോണ്ട് പിന്നെ അതെങ്കിലും ആവട്ടെ ഉം അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാലും അതാ അതാ എല്ലാരും പറയും വെറുതെ ഇരി ക്ക്യാനുള്ളവർക്ക് വെറുതെ ഇരിക്ക്യാന്ന് പക്ഷേ നമ്മള് നല്ല രീതി കഷ്ടപ്പെട്ടെങ്കിലല്ലേ നമ്മക്ക് ക്യാഷ് കിട്ടൂ
ഉം
എല്ലെരും പറയുന്നേ ഇതന്നെയാ വെറുതെ ഇരിക്കിന്നെ തൊഴിലുറ പ്പാര് തൊഴിലേ ഇരിപ്പ് എന്നൊക്കെല്ലേ പറയുന്നേ
നോക്കുമ്പോ ഞാന് ഇരിക്കണ കണ്ടാ പിന്നെ അത് വെറുതിരിക്ക്യാന്നറിം
ആഹ് ക്ഷേ ഞാനാ അമ്മക്ക് ചെയ്യ്ന്നവർക്കറിയാ അയിന്റെ ബുദ്ധിമുട്ട് എല്ലാരും നോക്കുമ്പം പ പണിക്കക്കേ ചെയ് എറങ്ങീട്ട് പെട്ടെന്ന് കേറുന്നു ഉം
പിന്നെ എന്തൊക്കേ ഇപ്പത്തേക്കൊക്കായോ